ഹലോ കേക്കത്തില്ലേ
കേക്കാം
പിന്നെ
ഇതിലൊക്കെ മദ്രസയെ പോന്നുണ്ടോ
മദ്രസയില് മോ അവൻ പോന്നില്ല. പൊന്നിലെന്ന് പറഞ്ഞാൽ അവര് ട്യൂഷന് ഹ് ട്യൂഷനുണ്ടോ ഒരു ഒമ്പതാം ക്ലാസ്സിലേക്കയേ
ആഹ ആഹ
ആഹ് അപ്പൊ ട്യൂഷൻുണ്ട്ന്ന് പറഞ്ഞാ ആ കാരണത്തില് അവൻ പോ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂഷൻ വിട്ടു
ഉം
പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ മാ കണക്ക ഇച്ചിിന പുറകോട്ടാ
ഉം
അപ്പൊ അതുകൊണ്ട് മദ്രസയെ അങ്ങോട്ട് പതുക്കെ നിർത്തി അതാണല്ലോ നിർത്താൻ പറ്റുള്ളൂ
അതേ നിർത്താൻ നമ്മ അതില് ആ സ്നേഹ ത്തിനെ കുറിച്ച് പഠിപ്പിക്ക്ണതും സഹതാപം ആഹ് ഇതൊക്കെയാണല്ലോ ഈ മ മതംന്ന് പറയ് മതത്തിൽ പഠിപ്പിക്ക്ണതേ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്ക്ണത് ആഹ് സഹതാപം മ് കാ കാ രുണ്യം ഇതൊക്കെ ആം ആഹ് കരുണ കാണിക്കാന് ഇതൊക്കെയാണല്ലോ അപ്പൊ അത് ഫൂട്ടൊന്നും മക്കക്കല്ലേലും വേണ്ടല്ലോ ഏ ഹേ ആഹ് അതവത് അ കളി ഫോണെടുത്ത് കളിച്ചോളാ പറഞ്ഞ കളിച്ചോളു അല്ലേ
കളിച്ചോളും കളിച്ചോണ്ടിരുന്നു ഫോണെടുത്താ ഇൻസ്റ്റാഗ്രാമായി
അ ഓനൊന്ന് ഇട്ത്തയ്ഞാപ്പോന്റെ ആ അവനവർക്ക് വേണ്ട സാധനങ്ങള് എല്ലാം കൈവെരലേ കിട്ടും ആരും ചോദ്യം ചെയ്യാനില്ല ആ ഒന്നിനിട്ത്ത് ഒന്നിലേക്ക് ഒന്നിനെ ത്തൊന്നിലേക്ക് ഒന്നിലേക്ക് ങ്ങനെ പോയി പോയി പോയി ഇരിക്ക
അതേം എന്ത ഈ പറഞ്ഞാല ഈ കൊറോണ വന്നതോടു കൂടി കാലം പോയിട്ട് പകുതിയോളം ചെള്ളായി ന്നുള്ളതാണ്
ആ പിള്ളേര്ക്കപ്പഴാണല്ലോ ഈ ഫോൺ കയ് കിട്ട്യേത് എല്ലാ പിള്ളേർക്കും ആ ഓൺലൈൻ ട്ത്തം അങ്ങനെ പിള്ളേക്ക് ഫോൺ കൈ കിട്ടേ ചെയ്ത് ഇല്ലാത്ത നമ്മള് ഉണ്ടായി കൊടുക്കുവല്ലായിരുന്നോ
പ്പഴേ ആ അത് കൊണ്ട് അതോണ്ടെന്നെ സമൂഹം തന്നെ എന്തെല്ലാം രീതിക്ക് മാറിപ്പോയി കഞ്ചാവായിട്ടും അല്ലാതെയായി ട്ട് നമ്മള് കേട്ടിട്ടില്ലാത്ത സെയ്സ് രീതികളാണ് ഓരോ കാര്യങ്ങളൊക്കെ കേക്കണെ
ആ സെയ്സില്ള്ള കൊലപാത കം ഏതൊക്കെ രീതിയില് കാണാ
അതെന്ന് പറഞ്ഞ അത് മാത്രല്ല ഈ പ്രേമം പ്രേമം ന്ന് പറഞ്ഞാ ഈ പണ്ടൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെി ഈ ച പിള്ളേര്
പേപ്പറില് ആ പേപ്പറില് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കല്
ആ അങ്ങനെയല്ല ഈ ഈ പ്രേമെ ഈ പി ആ
അതെന്നെ ഞാൻ പറഞ്ഞെന്താ അങ്ങോട്ട് ഇങ്ങോട്ട് പേ ഉം ആ അത് ശെരിയാ ഇപ്പം വ നാപ്പത്തഞ്ച് വയസ്സായ പെണ്ണുങ്ങള് ചെറുപ്പ ചെറുപ്പക്കാരായ ഏ ആമ്പിള്ളേരെ മതി
ആ പിള്ളേരെ മതി ആ അത് തന്നെ ഉദ്ദേശിച്ച
അല്ല ഇ അല്ല പണ്ട് നമ്മടെ കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറെഴുതി കൊടുക്കും അത്രേ ഉള്ളായിരുന്നു ഇപ്പ മക്കക്ക്ന്നെ ഫോൺ കിട്ടുമ്പം ഫോണുകൊണ്ട്ര് മൂലേക്ക് പോയിരുന്ന് അമ്മളോക്കുംമ്പല്ല പഠിക്കൻ എടുത്ണ്ട് പോയതാ നർക്കു പക്ഷേ ഇന്നതാ ഈ ചാറ്റിയിട്ട് അപ്പ ഒരു പേപ് ആരും ആരും ആര് എടെ എടയാളൊന്നും വേണ്ട ഇപ്പൊ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണില് പണ്ട് എടയാള ത്തു വേണായിരുന്നു. അല്ലെ ഒരു പോസ്റ്റ്മാന് പോലെ ഏതൊരു ഒ മൂന്നാരാള് അറിഞ്ഞിരിക്കും. അല്ലാതെ നേരിട്ട് ആർക്കൂയ്യല്ലോ ആഹ് ഇന്നണെ
ണ് ഞാൻ കൊസ്‌കു ആഹ് സ്‌കൂളി പട്ചോണ്ടി സമയത്ത് അൻങ്ങ്യാൽ ചോറുണും കഴി ഞ് പോയി കയിഞ്ഞ പ്പഴതെ ഒരു ചേട്ടൻ എന്നിട്ട് വിളിച്ചിട്ട് പറയാ മോളെ എ വെല്ല് വർത്താനോക്കെ പറഞ്ഞേ
ആഹ് അപ്പൊ നമ്മളെ സംശയിക്ക നമ്മുടെ കുട്ടിയാണല്ലോ. സം
ആഹ് ആഹ് വർത്താനോക്കെ പർഞ്ഞിട്ട് നി നിനക്ക് മിഠായി മേടിച് ച്ചരാന്ന് പർഇ ഞ്ഞ് മിട്ടായിം ബ്തെ അല്ല അന്നേരീ ബിസ് സ്ക്കറ്റാ മേടിച്ചു തന്നെ. ബിസ്ക്കറ്റ് മേടിച്ച്ന്നിട്ട് പർഞ്ഞീ പേപ്പറ് തന്നിട്ട് പറഞ് അത് ആഹ് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തരേട്ടോന്ന് പറഞ്ഞു. ആഹ അത അങ്ങനെ കൊണ്ട കൊടുത്തു ഞാൻ പക്ഷെ നമ്മ എന്റെ വീടിന്റെ നമ്മക്കറിയത്തില്ലായിരുന്നല്ലേ അങ്ങനെ ആ ഒരുഇത് ത്തില്ലായിരുന്നു. ചെറുതായിരുന്നു ഇപ്പ ബിസ്ക്കറ്റ് മേടിച്ച ആ ഒരു സന്തോഷത്തിൽ ആ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ആഹ് എന്നിട്ട് പിന്നെ അവര് ഭയങ്കര പ്രേമായ എന്തായാലും അവര് കല്യാണവും കഴിച്ച് ഏ കുട്ടികളൊക്കെ ആയി ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ട്ടോ അവര് ആ അതവിടെ നിന്ന് പോയില്ല എന്തായാലും അങ്ങനെ ഇപ്പൊന്ന് പറഞ്ഞാൽ അതല്ലല്ലോ
ഇന്നത്തെ പ്രേമത്തിന് ഇത്ണ്ടായിരുന്നേ ഒരു ഇത്ണ്ടായിരുന്നന്നെ സ്നേഹവും വഴക്ക് അ സത്യസന്ധതയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞന്നതാ പോയആളെകിട്ടിയില്ലെങ്കിൽ അടുത്തആളെ തലക്കെട്ടിലേക്ക് അടുത്താണ് ഞാൻ വ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നാന്ന് വെച്ചാ ആരെയും പ്രേമിച്ച് വന്നാ അത് നിരസിക്കാനും പോകരുത്. അനുകൂലിക്കാനും പോകരുത് ഇപ്പോഴത്തെ പിള്ളേര് അപ്പ തന്നെ റിയാക്ട് ചെയ്ത എന്നന്നെ പിറ്റ് ദിവസം ആസിഡ് കൊണ്ട് വരുവല്ലേ പിറകില്
ആഹ് അത് തന്നെ ഇതിപ്പ വീട്ടിൽ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ അപ്പനും അമ്മയും ആങ്ങളമാർ ആരെങ്കിലും ചോദിക്കാൻ പോയാ അവരെ കൊല്ലാൻ പോകും
കാണുന്നല്ലതൊണ്ട് പേടിയ എല്ലാ രീതിയിലും മക്കള ഇറക്കി വിടാന്
അത് തന്നെ ഒന്ന് കെട്ടിച്ചു കെട്ടിച്ചു വിടാൻ തന്നെ പേടിയാവൂല്ലോ
അല്ല വിശ്വിച്ചിരിക്കാൻ പറ്റുമ മക്ക് മക്കള് ഇത് ശരിയാണോ തെറ്റാണോെന്ന് നമുക്കറിയാൻ പാടില്ല നടക്കുന്ന രീതിയെ അതൊണ്ട് അനുകൂലിക്കാനും പാടില്ല പ്രതികൂലിക്കാനും പാടില്ല ഒന്നും പല ഒന്നും പറയാത്ത അവസ്ഥ ഇപ്പം
ആ അതെ അതെ സത്യം
അമ്മനോ അമ്മനോണോ തന്നെ വിശ്വസിക്കാനോ പറ്റാത്ത കാലായിലെ
കാലമായതു തന്നെ പിന്നെ നമ്മുടെ മക്കളെ വിശ്വസിക്കാൻ കൊള്ളാവോ ഈ നമ്മുടെ മക്കള് പറയണ ശരിയാണോ ആര് പറയാണ്താ ശരി ഒന്നും നമുക്ക് പേടിയ ഇപ്പൊ തുറന്ന് പറയണുന്നില്ലോ നമ്മളോട്
അതില്ല ആ അതിന്റെ ഉള്ളിൽ തന്ന മറ്റുള്ളരു ഉള്ളില നമുക്ക്റിയാൻ പറ്റു പറ്റല്ല നമ്മുടെ അങ് ശരിയാ നമുക്ക്ന്നെ എന്നാ ഇത്ക്കാം പക്ഷെ ഈ സമയത്ത് നമ്മുടെ മനസ്സിന് മാറന്ന് പറയാൻ പറ്റൂല മനുഷ്യന്റെ മനസ്സന്ന് പറഞ്ഞാ ആ അതാ നിയന്ത്രണ ഇല്ലാതെ പോ ഒരു
എന്തായാലും ഒരു പെ ഒരു പെണ്ണായി പെണ്ണിനെ ഒരാള ഒരു ഇപ്പോം ഈ പണ്ട കാലത്തെ ഈ പുരോഗ അങ്ങനത്തെ ആളുകളൊക്കെ പറയണ പോലെ ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ ഒരു ഇതന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവരെ ആരെങ്കിലും ഇച്ചിരി പൊക്കി പറഞ്ഞിട്ടണ്ടെങ്കിൽ എ ഇത്ര നമ്മൾ നിരസിച്ചാലും രണ്ടോമൂന്നോ പ്രാവശ്യം പൊക്കി പറഞ്ഞു കഴിഞ്ഞ്പോൾ പിന്നെ പതുക്കെ പതുക്കെ
അവനാണ് എല്ലാം അവനാണ് എല്ലാം പിന്നെ അവര് പറയുന്നത് കേൾക്കുന്ന എല്ലാം എല്ലാംഅവിശോസിക്കും ചെയ്യും
ആഹ് വിശ്വസിക്കുക അ പൊക്കി പറഞ്ഞ കഴിയ്പോൻ ഭയങ്കര സുന്ദരിയാ എന്നൊക്കെ പറയുമ്പോ ശരിയാ ഞാൻ സുന്ദരിയായിട്ടല്ലേ അങ്ങനെ അവരെ ഒക്കെ അങ്ങിനെ പറഞ്ഞത് ആ ഒരിതിലേക്ക് പിന്നെ പതുക്കെ പതുക്കെ മനസ്സ് ചാഞ് ചാഞ് ചാഞ് ആ ഒരു ഒരു പ്രേമത്തിലേക്ക് എത്തിപ്പെടും അവര് അങ്ങനെയാണല്ലോ
എന്നാ ഏത് രീതിനടന്നാല ഇതാ നല്ലെ പണ്ട് നമ്മുക്ന്ന് പറഞ്ഞാ ആ നമ്മള അ കുളിച്ച് ആ ഉടുപ്പളിടുത്തിട്ട് ആ ഉള്ള ഇട്ടിട്ട് പാഴെ പോകും ഇപ്പഴത്തെ പേര് മുഖത്ത് ചെയ്യുന്നത് എന്നതാ
അത് തന്നെ പണ്ട് കവികള് പറഞ്ഞപോലെ ഈറനണിഞ്ഞ് നോ ക്കെ പറഞ്ഞുകോണ്ട് പറഞ്ഞാപോലെ അതൊന്നും ഇപ്പോന്നുല്ല ഈറനും
ആഹ കുളിയുംല്ല തലനനക്കായിട്ടോ അത്രയും ഇഷ്ടല്ലാർക്കും
അത്ര ഇഷ്ടം ഗ്ലാസ്കിന്നക്കാൻ വേണ്ടിട്ട് ഓരോ മുഖത്തും ചുണ്ടിലും എല്ലാം
ചെയ്യണം ഉം
ചെയ്യണം ആഹ മുടിയും വെട്ടി പറക്കി എന്താ കൊ
കല്യാണ കല്യാണത്തിൻ ഞാൻ പോയേ ഓ എനിക്ക് അവിടെ പോയി ന്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഒ ഒരെണ്ണം മുടി കെട്ടിവച്ചിട്ടില്ല നെ എല്ലാം ചുമ്മ പട ത്തിയിട്ട് ചുമ്മ പല രീ രൂപത്തി വെത്തിയിട്ട് മുമ്പിലേ ലേക്ക് കുറെ ബാക്കിലേക്കും കുറെ ചുമ്മാ ഒരു സെ എ ഒരു ഒരു വക ഇത് കണ്ടിട്ട് എനിക്ക് എന്തൊപോലെ നമുക്ക് പണ്ടന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒതുക്കൊണ്ടായിരുന്നു പിള്ളേർക്ക് ആ മുടി നീരിയ നീരിയിട്ട മോടഞ്ഞ് വകന് അണിയിച്ചൊരുക്കി പിള്ളേര്ക്ക് ശകലൊക്കെ വെട്ടിടുആയിരു ഇപ്പന്ന് പറഞ്ഞാ അങ്ങനെയല്ലേ മുകളും മുതൽ ഇറക്കി ഇറക്കി ഇറക്കി ഇറക്കി ഇറക്കി വെട്ടിയിട്ടെ ക്കുവാ കെട്ടിയിട്ടൂല്ല
ആ എന്നിട്ട് പിന്നെ ഒരു അടിച്ച് പറത്തി കുളിക്കു കുളിക്കാതെ പോലത്തെ അങ്ങനത്തെ ആ ഒ
കുളിക്കാണ്ടിത് പോവുഅല്ലോ
ആ
അതുകൊണ്ട്
കണ്ടാലറയ്ക്കും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ തന്നെ അല്ലെ നമ്മളും പെണ്ണങ്ങളൊക്കെയാ കാര്യം നമ്മളും മേക്കപ്പ് ചെയ്യുന്നില്ല പൗഡർ ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നു പക്ഷെ ക്ഷോരു ഒരു മുഖം കാണുമ്പോ ഒരു വൃത്തി വേ ആ ഈ ലിഫ്റ്റിക്കൊക്കെ
ഉം അതുകൊണ്ടിലിപ്പം അടി ഇടി പി ഉപയോഗിച്ച് മരിക്ക മരി വിഷാം ക്യാൻസർ ഉണ്ടാവുന്നെ അതനുസരി ഈ ഫോണി കൂടി ഞാകണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിന്റെയും ഈ ക്യാൻസറിന്റെ ഒക്കെ
പക്ഷെ എന്തോരം ആഹ എന്തോരം കണ്ടാലും പഠിക്കൂല്ലല്ലോ
പഠിക്കുല
ആഹ പക്ഷെ എനക്ക്ന്നാണ് ചെറുപ്പം മുതലേ ആ സാധനം ഇഷ്ടവേ അല്ലട്ടോ
ഉം
ഇനിയിപ്പോ മക്കളൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് എങ്ങനെയെതാന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് നമുക്കൊന്നും മിണ്ടാതിരിക്ക ആ അത് തന്നെ
കണ്ടാലും കേട്ട ഏ ഞാനൊന്നും കണ്ടില്ല രാമനാരായണ
ആ അതെ അതെ അതെ അങ്ങനെ ഇരി
നമ്മളെ മക്കളും വളർന്ന് വരുനോണ്ട് നമുക്ക് ഒന്നും പ
ആഹ ഒന്നും പറയാൻ പറ്റൂല മക്കളോട് വല്ലം പറയാൻ പറ്റോ ഇതൊക്കെ ആ ഏ ഏതക്കെ രീതിക്ക പൊങ്ങി വന്നെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ പതിനഞ്ചു വയസായ പിള്ളോര പതിമൂന്ന് പിള്ളോരൊക്കെ തളെനെ ഒക്കെ കൈതർത്തു കൊന്നുന്നൊക്കെ പറഞ്ഞകെക്കാൻ പാടില്ലേ
അതാണ് പറഞ്ഞെ ഈ മതപഠനം വണെന്ന് നമ്മള് ഈ പറയാനുള്ള കാരണം തന്നെ അന്ന് അവിടെയാണ് കാരുണ്യത്തെ കുറിച്ചൊക്കെ പഠി പഠിക്കുന്നത് സ്നേഹത്തിന്റെ അളവും ഉ ഒരു ഒര് നാ ദൈവത്തെ ദൈവ ഒരു ഭയമാണ് നമ്മളെ ദൈവം കാണുന്നുണ്ട് ആഹ ദൈവം കാണുന്നുണ്ട്! ദൈവ ആഹ് ഉണ്ടെങ്കി ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ട് തന്നെ മാതാപിതാക്കൾ വരുമെന്നു കാണണം എന്നാലും ഭൂമിന്ഷ്ടിക്ക ഉണ്ടാവൂില്ലല്ലോ ഇതൊരു ശക്തിയുടെ കഴിവാന്നുള്ള വിശ്വാസം വേണല്ലോ. ആ ശക്തി ആഹ മ ചുമ്മാ ഒരു നമ്മള് ചുമ്മാ നമ്മള് ചുമ്മാ ഉണ്ടായതാണോ? അല്ലല്ലോ! ഒരു ശക്തി എന്റെ പുറകെപിന്നീൽ പ്രവർത്തിക്കുന്നതുണ്ടാണല്ലോ!
ആഹ് പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നും ഇല്ലെന്ന ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും. ബോധം കൂടി പോയിട്ടോട്ട കൂടി പോയിട്ടാണോ അതോ?
എങ്ങെല്ലും ഓരോ ദിവസം അല്ല എങ്ങേലും ഓരോ ദിവസം കഴിഞ് കഴിഞ്ഞ് പോണു. അതേ ഉള്ളൂ. ചെൻ ഏഹ് അത് എനിക്ക് എനിക്ക് എന്റെറ സുഖം.
അത് തന്നെ. അല്ല ഇപ്പഴത്തെ കുഞ്ഞി പിള്ളോരൊക്കെ കുഞ്ഞി പിള്ളോരൊക്കെ പണ്ടത്തെ പിള്ളോരെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റവുണ്ടല്ലോ സംസാരത്തിനായാലും പണ്ടത്തെ പിള്ളോരന്ന് പറഞ്ഞാ എത്ര വയെ വ സം സാരിക്കുള്ളൂ അതൊരു പരിധിയുണ്ട് സംസാരിക്കും. ഇപ്പൊർഞാ എന്നാ ചോയ്ച്ചാലും അത്ൻക്കറിയാ
അങ്ങന്നെ ഫോണും ഫോണും കണ്ട് ടീവി ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഫോൺ വേണമല്ലോ ഫോണൊണ്ടെങ്കിൽ ആ കുട്ടി ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ ചുമ്മാ വായിട്ട് ഇങ്ങെ ഇരിക്കുവല്ലോ അപ്പൊ എന്നാ നിവൃത്തികേട് കൊണ്ട് തള്ളമാര് കൊടുക്കും ഫോണിന്റെ കയ്യിലേക്ക് അപ്പൊ ഇത് പിള്ളേരു ബുദ്ധി ആ സമയ ചെറിയ സമയത്ത് വ്യക്തന്ന് ക്ലിക്ക് ആവൂലോ എല്ലാ സാദനവും. പണ്ട പണ്ട് നമുക്ക് ഫോണില്ല ഫോണില്ലാത്ത ഇപ്പഎന്നാ സംഭവിക്കും അപ്പൊ നമുക്ക് കൂടുതൽ വിവരമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഫോണും കൊടുത്ത് ഭക്ഷണവും കൊടുക്കുമ്പോ അങ്ങനെ അപ്പൊ അത്രേ മണിക്കൂർ പിള്ളേർ ബുദ്ധി നമ്മളീ വർ വർക്ക് ചെയ്യന്നനുസരിച്ച് നമുക്ക് ബുദ്ധി കൂടുവാണല്ലോ ചെയ്യണേ ആഹ് ആ അതാണ് വ്യത്യാസം
ആഹ് ആഹ് എന്നാ വെച്ചോട്ടെ എന്നാ ഞാന് പിന്നെ വിളിക്കാ ആഹ് ശെരി എന്നാ.